ആ എന്തുടുക്കുവാടാ ഹലോ കേക്കാവോ
ആ കേക്കാടാ പറഞ്ഞോ പറഞ്ഞോ
ആ എന്ത പരിപാടി
ഓ ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല രാത്രി ഇന്ന് കളി ഉണ്ടായിരിക്കുന്ന് കരു തീര്ന്ന പക്ഷെ പന്ത്രണ്ടരക്ക കളി സമയായിട്ടില്ല ഫ്രാൻസിന്റെ നോർവേടേം കളിയുണ്ട് അത് കാണുന്ന് വെച്ചിരുന്നതാ
ആഹാ എടാ അടുത്ത പോർച്ചുൽ ന്റെ കളി ഞായറാഴ്ചയല്ലേ
ആ ഞായറാഴ്ച രാവിലെ
ഞായർ
നാല് മണിക്ക് നാലുമണിക്കാ തോന്നുന്നു അങ്ങനത് ഗണ്ണിക്കാൻ പാടാ
ഈ കളിയോട് ക്വാളിഫൈ ആയോ?
ഇല്ല ല്ല ഈ കളിയും കൂടെ അറിയണം.
ആഹ. മറ്റേ അർജന്റീന അർജന്റീന കയറിയില്ലേ?
അർജന്റീന രണ്ട് ജയം ഉണ്ടല്ലോ. അതുകൊണ്ട് അവര് ഡയറക്ട് കയറി. ഞ്ഞി തോറ്റാലും കൊഴപ്പല്ല.
ബ്രസീലിനും കയറണെങ്കി ഒരളി ജെയ് ണല്ല നീ കൂടെ ഒരു സമനില ഒരു ആഹ്
ആ അടുത്തേും കൊളംബിയോട്ടോ അതൊട്ട് ജയിച്ചേ പറ്റത്തുള്ളൂ
കൊളംബിയ ങ്ങനെ നല്ല ടീമാണോ?
അത്യാവശ്യം കുഴപ്പല്ല മറ്റേ ഉസ്ബെക്കിസ്ഥാനെക്കാട്ടിലൊക്കെ നല്ല ടീംആ.
കഴിഞ്ഞ ടീമിനെക്കാളും നല്ലട്ടീമാണോ?
ഉം അത അവര് അത്യാവശ്യം നല്ല ടീമാണ്. മറ്റേ ജെയിംസ് റോഡ്രിഗസ് ഒക്കെല്ലേ പണ്ട് റിയൽമാർഡഡക്കെ കളിച്ചേ, അവന്റെ ടീമ അതിനകത്ത്. വടെ ലൂയിസ് ഡിയാസ് എന്നുള്ളൊരു പുള്ളിയുണ്ട് മറ്റേ ബയണിനകത്തുള്ളെ.
ആഹ്
പുള്ളി പോർച്ചുഗലിനെ മൊത്തത്തിൽ അങ്ങ് വെല്ലുവിളിച്ച് ഞങ്ങള് ഉസ്- ഉസ്ബക്കിസ്ഥാൻ അല്ലെന്നും പറഞ്ഞു
വടെവാ
ഉ അപ്പൊ ജയിച്ച പറ്റത്തുള്ളൂ
അയ്യോ..
പിന്നെ ഇന്നത്തെ കളിയണന്ന് കരുതി ഇങ്ങി ഇരുന്ന അപ് പ്പഴാ ഒരു പോസ്റ്റ് കണ്ടേ നമ്മള് ഹാലന്റിന്റെയും എംമ്പാപ്പയുടേം ഒരു എതിര് മാച്ച് ഇതുവരെ കണ്ട വന്നിട്ടില്ലല്ലോ?
ആഹ ഹാ ആഹ.
അപ്പൊ അത് കാണോന്നും പ്രതീക്ഷിച്ച് ന്ന് കളിയാണോെന്നും പറഞ്ഞിരുന്ന എന്ന് ഹ് പ്പോഴ അവരുടെ നോർവേ അവരുടെ ബി ടീമിനെ ഇറക്കുന്നതെന്ന് ഇന്ന
ആഹ് അതായത് ഹാലൻഡും ആഹ് എടിഎമ്മിലുള്ള ഏഴെട്ട് പേര് ഇന്ന് ബെജ്ജില. ഇവരെന്ത് കാണിക്കാനാന്ന് വെച്ചാ കാരണം. ഫ്രാൻസുയിട്ട് ജയിച്ചേ പറ്റത്തുള്ളൂ. അവര് കഴിഞ്ഞ കളെയൊക്കെ സമനിലയായിരുന്നു.
ഓഹോ അങ്ങനെ ആഹ്. ഹ
ഉം അപ്പൊ ന്തായാലും ഹാലൻന്റെ എംമ്പാപ്പ ക്ലാഷ് കാണാൻ സാധ്യത കുറവാ.
കൊറവ ആഹ്. കഴിഞ്ഞ പോർച്ചീഗലിന്റെ കളിയിശ്രദ്ധിച്ചോ? ആഹ് എന്ത് കളിയായിരുന്നല്ലേ അഞ്ച മൊട്ടയ്ക്ക്. അയ്യോ നല്ല കാളിയരുന്നു.
ഉം ക്രിസ്ത്യാനോ രണ്ടു ഗോള്. പിന്നെ ഫ്രീക്കക്ക് അടിപൊളിയായിരുന്നു.
ആഹ് അതുപൊളിയായിരുന്നു അടാ അതനിക്കിഷ്ടപ്പെെട്ട അതെ എന്ത് സാധന അല്ലേ നീ ഓർക്കു അമരി അടാ രണ്ടാമത്തെ ഫ്രീക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിച്ചില്ല റൊണാൾഡോ.
അത ഗോളി ഗോളിയുടെ ഒരു വൈസ് ഡെസിഷനായിരുന്നു ഗോളി അടിപൊളിയായിട്ട് ഡെസിഷൻ എടുത്തുകണ്ട. ല്ലയിരുന്നേ..
അയ്യോ. പിന്നെ ഉറപ്പായിട്ടും. അതെന്ത് സഹരഅത്. ഞാൻ ഞാ ആദ്യ ഒരുറൗണ്ട് അടിക്കാ വന്നട്ട് പിന്നെ നടന്നങ്ങ് പോയി. പിന്നെ സ്പീഡിൽ ഓടിക്കയറിയ വിട്ടു കൊടുത്തു.
അതെ അതും അടെ ഓഫ് കളിക്കാനള്ള വകുപ്പില്ല. കാരണം കറക്റ്റ് അടക്ക് ഓടുവയിരുന്നു
കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ടൈമിംഗയിരുന്നു ഫുള്ള്. അടെ ഇവര് തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നണോ?
ആഹ് ഇവർക്ക് ടാക്ടിക്സ് ഉണ്ടല്ലോ? ന്തായാലും. രണ്ട് ഫ്രീക്കിക്കിനും അവര് ചെയ്ത തന്ത്രം എന്ന് വെച്ചാല് ക്രിസ്ത്യാനോ ഫ്രീക്കിക്ക് എടുക്കാൻ പോയില്ലേ?
ആഹ്.
അപ്പൊ ക്രിസ്യനോട നിപ്പുണ്ടല്ലോ ശ്വാസം വിട്ട് കവച്ചരു നിപ്പ്
അപ്പൊ അടിക്കന്ന് ഓർത്തി ആഹ്
ഇപ്പൊ എല്ലാരും ക്രിസ്ത്യാനായ ഫോക്കസ് ചെയ്യുന്ന ആഹ് അപ്പൊ ആ നോട്ടം എല്ലാരും ക്രിസ്ത്യാനോടെ ആകുമ്പോ ആദ്യത്തെ അഫ്രീക്കയ്ക്ക് എടുത്തത് ഏർ ന്യൂനോമെന്റസ് ന്യൂനോമെന്റസിനെ ആരും നോക്കിയില്ല.
അതാ അടാ അവന് കറക്റ്റ് പോസ്റ്റ് അവന് കറക്റ്റ് ഫ്രണ്ടില് അവന അടിച്ചു കയറ്റിയാൽ മാത്രം മതി കറക്റ്റ്
അതെ അതും അടിക്കാൻ വന്നപ്പോത്തേനും അപ്പറത്തെ എതിർടീമിന്റെ വോൾണ്ടല്ലോ നിരന്ന നിക്കുന്നേ അവരുടെ രണ്ടു ഭാഗത്തു നിന്ന് രണ്ടു പോർച്ചുഗീസ് താരങ്ങള് രണ്ടു പേരെ തെള് നീക്കി അപ്പൊ ഗ്യാപ്പും കിട്ടി.
ആഹ്
അതായിുന്നാ കറക്റ്റ് കറക്റ്റ് അടിയാൻ വരകയും തൊള് നീക്കുകയും ന്യൂനോമെൻറ്സ്യറി അടുകയും ചെയ്ത്
അത് ഭയങ്കരതായി പോയി റൊണാഡോടിക്കോടിക്കെന്ന് ഞാൻ പറഞ്ഞു നോക്കിയിരുന്നപ്പോഴത്തേക്ക് അവൻ അടിച്ച് ഗോൾ കറ്റി
അതെ നമ്മൾ ഇതുവരെ ക്രിസ്ത്യാനോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം ക്രിസ്ത്യാനോ നിന്നാ ക്രിസ്ത്യാനോ അടിക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ
കണ്ടിട്ടേുള്ളൂക്ഷ ഇത് ആദ്യമായിട്ടല്ലേ
ആണെന്ന് തോന്നുന്നു. ക്രിസ്റ്റിയന അഫ്രീക്കിക്ക് എടുക്കുന്നതിൽ വെച്ച്
ആഹ് അടിപൊളി ഞാനൻവിടത്ത് ഈ പണ്ടത്തെ പോലെ ഇറോഡ അടിക്കുന്നാണ്ട്ടെ ഇത്ടിക്കും ഇും അടിച്ചു കയറ്റുന്നും പറഞ് ഇങ്ങന ഇരിക്കുവായിരുന്നു.
അതാ മറ്റേ ശൈജ ദാമോദരൻ ഒരു നല്ലൊരു ഡയലോഗ് അല്ല കമൻറിയും കൂടെ അടിക്കാൻ പറ്റുള്ള അവസരമാണെങ്കിലല്ല പിന്നെ
പിന്നെല്ല നീ മലയാണോണ്ടേ
അല്ലല്ല ഞാൻ മറ്റേ അറബി കമണ്ട്രി അയ്യോ അറബി കമട്രി കണ്ടന്നാ രസാന്ന്റിയോ
ആഹ് ഞാനും അതാ കണ്ട നീട്ട എന്ന ലിങ്ക ഞാനും കണ്ടേ
ആഹ് അത് ഇവിടെ ഇട്ടിട്ട് ഞാനാണ് ഇതിൻ്റെ കമൻണ്ടർ എനിക്ക് ഭയങ്കര ഇഷ്റ്റാ കേട്ട് കേട്ട് ഞാനങ്ങ് ശബ്ദം കൂട്ടി കൊറച്ച് കഴിഞ്ഞപ്പോ അമ്മ എണീച്ചു വന്ന് എന്നെ വഴക്ക് പറയാൻ തൊടങ്ങി ബാക്കിയുള്ളവർ ഉ റങ്ങട്ടെ ന്നും പറേഞ്
എന്റെ പൊന്നു നീ ഏതിൽ ആ കാണുന്ന ലാപ്പിലോ അതോ
ഞാൻ ഫോണിന്ന് അത് ടി വി കണക്റ്റ ആക്കും.
ആ അത് കൊള്ളാം
ഫോണെ കാണാനൊരു സുഖല്ല
ആഹ ഇവിടെ പിന്നെ പിള്ളോരൊക്കെ ഹോസ്റ്റലായതൊണ്ട് പിള്ളേരുള്ളളുകൊണ്ട്ല്ലരും ഒരുമിച്ചിരുന്ന കാണുന്നുന്നത്.
എല്ലാരും ഒരുമിച്ചിരുന്നു കാണുമ്പോ രസാ ഒരു പ്രൊജക്ടറ എല്ലാം വാങ്ങിച്ചുടെ? ഫോണിന്ന് കണക്ട് ആക്കുന്നു ചെറിയ വെലക്കുറവേ കിട്ടുമല്ലോ
പ്രൊജക്ടർ ഉണ്ട ഇവിടെ കോളേജില് പ്രൊജക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എക്സടൈം ഒക്കെ ആയതോണ്ട്
ഓ ഹോസ്റ്റലിനകത് പ്രൊജക്ടർ കിട്ടുവോ?
ഇല്ല ഹോസ്റ്റലല്ലേ നമ്മളിപ്പൊ കോളേജ്ന്ന് പറയുമ്പോ കോളേജ്ന്റെ ഏറ്റവും മണ്ടയ്ക്കല്ലേ ഹോസ്റ്റൽല് വരുന്നത്
ആണോ കോളേജിന്റെ ബിൽഡിങ്ങിനകത്തന്നെയാണോ ഹോസ്റ്റൽ?
തന്നെഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ വലിയ ക്യാമ്പസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഏറ്റവും പണ്ട ഞങ്ങൽ നേരത്തെ പുറത്തായിരുന്നു ഹോസ്റ്റൽ പിന്നെ എന്തോ ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ മാറ്റി കോളയിന്റെ കൊണ്ടാക്കി കോളേന്റെ ഏറ്റവും മണ്ടയ്ക്ക് ടോപ്പില് ഫ്ലോർ ഞങ്ങളുടെ ഹോസ്റ്റല് അപ്പൊ രാവിലെ ഒരുങ്ങി ഇറങ്ങി നാല് താഴട്ട ഇറങ്ങും
ഓ അതാകുമ്പോ സൗകര്യവല്ലേ സമയം ആവുമ്പോ എണ്ണച്ചാൽ മതിയല്ലോ
ആഹ് അതത് മതി വിഷ എന്നായാലും ഭയങ്കര മടുപ്പാടാ രാവിലെ എഴുന്നേറ്റ്് നേരെ അവിടെ ഇറങ്ങുക പിന്നെ വൈകിട്ട് ഒരു മണിക്കൂ രണ്ടണ്ട് മണിക്കൂർ ഔട്ടിങ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ച കയറും ഭയങ്കര മടുക്കും. അപ്പൊ നേരത്തെ പറഞ്ഞുമ്പോ എപ്പോഴും പുറത്തായിരുന്നു വൈകിട്ട് ഏഴ് മണി
ഏഴ് മണി വരെ ഉണ്ടോ?
ആ ഏഴ് മണി അഞ്ചുമണി തൊട്ട് ഏഴ് മണി വരെ
ഓഹ് ഓകെ ആ ഞങ്ങളുടെ ഇവിടെ കോളേജ് ഹോസ്റ്റല് ആറ് ആറര ആവുമ്പോ കേറണം
ആ ആഹ ആഹ
പക്ഷെ ഇവിടെ വുമൻസ് ഹോസ്റ്റല് ഉള്ളായിരുന്നു മെൻസ് ഹോസ്റ്റല് ഒന്നുമില്ല അപ്പൊ അവര് പെൺപിള്ളേര് പറ ന്ന് കേട്ടിട്ടുണ്ട് ആറര ആവുമ്പോ കേറില്ലെങ്കിൽ വാർഡൻ അമ്മച്ചി ഉണ്ട് പുള്ളിക്കാരി പ്രശ്നമാക്കും അത്
പ്രശ്നം അല്ലേ നീ പിന്നെ വീട്ടില വീട്ടിൽ വന്നിട്ട് പോയി പോക്ക് വരണ്ട് വലിയ കുഴപ്പമില്ല
ഓ എനിക്ക് വല്യ കുഴപ്പില്ല എനിക്കിവിടെ ന്നൊരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ ഉം
ട്ട പോവുന്നത് വണ്ടി കൊണ്ടാണോ പോവുന്നത്?
ചെലപ്പോ വണ്ടി കൊണ്ട് പോകും ചെലപ്പോ വണ്ടി ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു വീട്ടില് വച്ചിട്ട് പോകും
ആഹ് എല്ലാ ദിവസവും ഈ പോയി കഴിഞ്ഞാ പെട്രോള് ഉം ഉം ഹം ഹം
ആഹ് പിന്നെ അങ്ങനെ ആവുമ്പോ അതാകുമ്പോ ബസ്സിന് പോകുമ്പോ കൂട്ടുകാാരടൊപ്പം പോയിവരാല്ലോ
ആഹ് അതൊരു ഇതാ പിന്നെ ഇവന്മാര് അവന്മാര് വണ്ടി തരത്തില്ലടാ?
വണ്ടിയെ വരുന്നവരും ഒണ്ട് ബസ്സിന് വരുന്നവരും ഒണ്ട്.
ആ അല്ല നിന്റെ അടുത്ത് ഇമ്മ അവിടുന്ന് ആരു ഇല്ല?
നമ്മുടെ ഇവിടന്നാരുല്ല ഏഹ് എന്തോ ആല ടപ്പുഴ എടത്തുവ അവിടൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളള്ളൂ.
ആഹ് ആ ഹാ ഹാ അങ്ങനെയ
നമ്മുടെ ഇതിലെ കൂടെ ടച്ച് ചെയ്താ അവര് പോവുന്നെ.
ആഹ്.
എം സി റോഡല്ലേ.
ആഹ് ഹാ ഹാ.
അങ്ങനെയാണല്ലേ ഉം പിന്നെ കഴിച്ചോ?
ആഹ് രാത്രിൽത കഴിപ്പൊക്കെ കഴിഞ്ഞു.
ഉം ഇവിടെ പിന്നെ ഏഴ് മണിക്ക. ഏഴ് മണിക്കാ ഇവ്ടെ പിന്നെ രാത്രിള്ള ഫുഡ്.
ആഹ് മെസ്സ് ഫൂഡല്ലേ ഹാങ്ങ് എന്തായിന്ന് കഴിക്കാൻ?
ഞങ്ങക്കിന്ന് സാമ്പാറും പപ്പടവും അച്ചാറുംള്ള
ചോറായിര്ന്നോ?
ഉം ചോറ് ചോറ്
സാമ്പാറും പപ്പടോം അച്ചാറും ഉം
ഉം ഓഹ് ഇവിടുത്തെ ഫുഡ്ഡൊന്നും അത്ര പോര, കൊള്ളത്തില്ല നമ്മുക്ക് ഇവിടുത്തെ പിടിക്കുവേല അങ്ങനെ.
ശരിയാ അവിടെ സാമ്പാറിനകത്ത് എല്ലാ കഷ്ണവു ഉണ്ടോ?
ആഹ് ഇവിടെ വെള്ളത്തിൻ്റെ മറ്റേ ഇങ്ങനെ വെള്ളത്തിക്കൂടെ ഒഴ്കി നടക്കുന്ന പോലെ യാ ഫുഡ് ഒക്കെ
ഹുംഹും. ഒരു കഷണം കിട്ടിയാ ലോട്ടറി, ദുൽഖർ പറ യ്ന്നപോലെ ഹ്ഹ് ചാറ് ഫ്രീ പിസ്
ആഹ് അതാ നോക്കിയിരിക്കണം ഇങ്ങനെ പീസ് വരുന്നോ വരുന്നോന്ന്.
ആഹ് ഹ്ഹ്.
ച്ചേല് ഒരു ദിവസം ചിക്കനുണ്ട് വ്യാഴാഴ്ച.
ആഹ്.
അതാണേ ക കബാവാ മൂന്ന് പീസ് ചെറിയ മൂന്ന് പീസ് കിട്ടും കുഞ്ഞത്.
അയ്യോ അവര് നോക്കിയിട്ട് തരത്തു ള്ളല്ലോ.
കീട്ടാരത്തൊള്ളു ഇപ്പയെല്ലാം ഒരേപോലത്തെ പീസുവായിരിക്കും പിന്നെ ആഴ്ചെയൊരിക്കല് ചപ്പാത്തി
ഉംഹ്
ഉം അതൊക്കെയൊള്ളു
കബാബാണോ കബാബ് എങ്ങനെ ഗ്രേവിക്കാത്തിട്ടെരോ?
കബാബ് ഇല്ലടാ ഗ്രേവിയൊന്നുല്ല കബാബ് മറ്റേ ഫ്രൈയാക്കിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസ്
ഓ കബാബായിട്ട് മാത്രവല്ലലേ?
ആഹ ഈ ലോലിപോപ്പിന്റെ ചെറിയ പീസില്ലേ അതുപോലത്തെ
അതൊക്കെ എന്തോ ആവാനാ?
ആഹ് ഒന്നും ആവത്തില്ല മൂന്നെണ്ണം തരും അത്രേയൊള്ളു ഇല്ലേപിന്നെ ഗ്രേവിയായിട്ടാണെങ്കി നമ്മള് പിന്നെ ആ ഗ്രേവി കൂട്ടി ചോറങ്ങ് കഴിച്ചോളും ഇത് അതുവില്ല
ശെരിയാ ഗ്രേവിയൊണ്ടായിരുന്നേ അതേലും മുക്കി തിന്നായിര്ന്ന്
കഴിക്കാം ഇത് അതുവില്ല
ഉം ആഹ് ഇപ്പഴാ അപ്പഴാണ് നമ്മടെ വീട്ടിലെ ഭക്ഷണൊക്കെ മിസ്സെയ്യുന്നേ
ഇയ്യോ സത്യയാ വീട്ടി പോയിട്ട് തിരിച്ച് വന്ന്കയിഞ്ഞാ പിന്നെ ഭയങ്കര മടുപ്പാ വീട്ടി കഴിച്ചിട്ടേ നേരെയിങ്ങോട്ട് വരുമ്പത്തേക്കും ഇവ്ടുത്തെ കഴിക്കുമ്പോതന്നെ നമുക്ക് ഭയങ്ക പിടിക്കുവേല
ശെരിയാത് ഒട്ടും പിടിക്കേല കാരണം ഒന്ന് ലീവിന് പോയിട്ട് നമ്മള് പോകുമ്പോ വീട്ടാര് ചോയിക്കും നീ എന്താടാ അവിടൊന്നും കഴിക്കുന്നില്ലേന്ന് കഴി നാട്ടീന്ന് വീ നാട്ടീന്ന് തിരിച്ച് പോകുമ്പോ കൊഴുത്ത് തടിച്ചൊക്കെ പോവും
അതാ ഇവടെ വരുമ്പോ പിന്നെ ഒരു മാസം ആവുമ്പോത്തേക്ക് തന്നെ എല്ലാം വെ യ്റ്റും കൊറഞ്ഞെല്ലായിതാവും ആഹ് നാട്ടിലൊള്ളപ്പോ നമ്മക്ക് അഹങ്കാരവായിരുന്നു ഫുഡിന് ഇപ്പൊവിടെ വരുമ്പേ നമുക്ക് മനസ്സിലാവത്തൊള്ളൂ
ഇവിടാവുമ്പോ വീട്ടിലുള്ളത് എന്തേലൊക്കെ കിട്ടിയിരുന്നെങ്കി
ആഹാ നാട്ടിയൊള്ളപ്പൊ കഴിക്കത്തുവില്ല ഒന്നുവില്ല കറി കൊറഞ്ഞെന്നും പറഞ്പ്രശ്നാ
അതെ
ഇവിടെ അതുപോലും കിട്ടാത്തെന്റെ കൊഴപ്പവാ
ഉം ആ എന്നാ ശെരിയെന്നാ ഓക്കെ വെച്ചേക്ക് ഒറങ്ങാൻ സമയായില്ലേ ഓക്കെ